ഉം
ആഹ്
ആഹ് കേക്കൺണ്ടാ
ആഹ് കേക്കൺണ്ട് കേക്കൺണ്ട് പറയ്
എന്താണ് സുഖാണോ
ആഹ് സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നൂല്ല അൽഹംദുലില്ലാ സുഖായിട്ടിരിക്കിണു
ഉം
എങ്ങനാ അവിടൊക്കെ ഇങ്ങനാല്ലാരും സുഖായിട്ടിരിക്കണോ
സുഖാണ് ഫുഡ് കഴിച്ചോ
ഇല്ലില്ല എനിക്ക് നോമ്പാണ് നാളെ പെരുന്നാളല്ലേ അപ്പ്ന്ന് ഹജ്ജ് നോമ്പാ
ആഹ് ഇവിടേം അങ്ങൻതന്നെയാണ്
ആഹ് എന്തായി പെരുന്നാക്കൊക്ക്‌ള്ള ഒരുക്കങ്ങളൊക്കെ ആയോ
ഇല്ല ഒരുക്കങ്ങള് ആഹ് പ്രത്യേകിച്ചൊന്നും ഒരുങ്ങീട്ടില്ല നാളെന്നെല്ലേ
ആഹ്
ഈവെനിംങ്ങൊക്കെ തൊടങ്ങാ
കുട്ടികളക്കെണ്ടോ
ആഹ് കുട്ടികള്ണ്ട് അവര് ഫുഡൊക്കെ കഴിച്ച്ങ്ങനെ കെടക്കൺണ്ട്
ആഹ്
അവിടില്ലേ കുട്ടികള് ഒരാണും ഒരു പെണ്ണും
ആഹ് എനിക്ക് മൂന്നാള്ണ്ട് ഒരു ആൺകുട്ടിം രണ്ട് പെൺകുട്ടിയളുംണ്ട്
ഉം പിന്നെ ഹസ്ബൻഡും ഇങ്ങളും തന്നെയൊള്ളു വീട്ടില്
തല്ല ആഹ് ഞങ്ങള് ഞാനും ഹസ്ബന്ഡും മൂന്ന് കുട്ട്യാളും
ആഹ്
ഉം
ന്നെ ഉം മക്കളൊക്കെ ചോറ്ന്നോ
ആഹ് ഓരൊക്കെ ഫുഡ് കഴിച്ച് കഴിച്ചിട്ടില്ല കഴിക്കാൻ നിക്കണൊള്ളൂ ഓര് കൊറച്ചു നേരം വൈക്യാണ് നാർത്തേക്കെ ഫുഡ് കഴിച്ച രാവിലൊക്കെ ഫുഡ് കഴിച്ചത്
ഉം
ഇന്ന് നോമ്പായതോണ്ടേ ഞാനും നേരം വൈകിയാ ണീറ്റത് അപ്പൊ പിന്നെ ഓലൊക്കെ നേരം വൈകിയ കഴിച്ചതൊക്കെ
ഉം ഉം
വീട്ടിലാരൊക്കെള്ളേ
വീട്ടില് ഇവടെ ഞങ്ങള എല്ലാരും എന്താ എളച്ചനും എളച്ചി ണ്ട് ഉമ്മ ഇപ്പ ണ്ട്
ആ എല്ലാർക്കും നോമ്പന്നാ
ആഹ് ഞങ്ങള് പെണ്ണുങ്ങൾക്ക്ണ്ട് മ്മാക്കും ഇളച്ചിക്കും ഇക്കുംണ്ട്
ആഹ്
ഹസ്ബൻറും ആഹ് അനിയനും ഇവിടെല്ല അവിടെ ഒരു ആന്ധ്രാപ്രദേശില
ആഹ് അവിടെ എന്താ ജോലി
അവടെ ബേക്കറി
ആഹ്
ഷോപ്പാണ്
ഏഹ് സ്വന്തായിട്ട് ബേക്കറി ആരിക്കുല്ലേ
അനിയന്റെ കടെല്‌
ഏഹ്
അടെ നിക്കാണ്
ആഹ്
ക്യാഷ് വങ്ങാനായിട്ട് കൊറ രണ്ട്മൂന്ന് കടണ്ട് ഒരു കടയില് അനിയനിക്ക്ണ്ട് ഒരു കടയില് ഓല് ക്ക്ണ്ട്
ആഹ്
അങ്ങനെയൊക്കൊയിട്ട്
നാളെ വീട്ട് പോവ്ണ്ടോ സ്വന്തം വീട്ടില്
ഇല്ല നാളെ പോണില്ല്യ മറ്റന്നാള് പോണം
അടെക്കെ ഇവിടെ നാത്തൂമാരൊക്കെണ്ടോ വെരാന്
ആഹ് ഒരാള്ണ്ട് മൂന്ന് മക്കള അവിടെ ഒരാള്ണ്ട് വരാന് അത് വിചരിച്ചിട്ട ഓള് വെയിറ്റ് ചെയ്യണ്ടന്നൊക്കെ പറയും പക്ഷെ ഇവിടെ അറവ്ണ്ടാവൂലേ
ആഹ് ആഹ്
പൊ പിന്നെ അത് രണ്ടാം പെരുന്നാളിനല്ലാര്
അഹ് ഇവിടെക്കെ ഫസ്റ്റ്ത്തെ പെര്ന്നാൾന് തന്നെയാണ്
ഉം ഇവിടെ രണ്ടാം പെരുന്നാൾക്ക അപ്പൊ ഇറച്ചിയൊക്കെ കിട്ടുമ്പോ അതൊക്കെ മുറിച്ച് ഉം
ആഹ്
താക്കണ്ടേ
കുട്ടികളൊക്കെ സ്കൂളിൽ പോവാനായതാ
ആഹ് ഒരാള് അഞ്ചിലോട്ടാണ് ഒരാള് എൽ കെ ജി യു കെ ജിയും കഴിഞ്ഞു ഒന്നാം ക്ലാസുക്കാണ്
ഉം
പിന്നെ
സ്കൂളൊക്കെ തൊറക്കാനായല്ലോ അല്ലേ
നിങ്ങടെ മക്കളൊക്കെ
എന്റെ ഒരു മൂത്ത ആള് സി എക്ക് പഠിക്കാണ് രണ്ടാമത്തെ ആള് ഇനിയും പ്ലസ് വണ്ണുക്കാണ് മൂന്നാമത്തെ ആള് ഇനി നാലാം ക്ലാസ്ക്കാണ്
ഉം ഉം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ
ആഹ് സ്കൂളിൽ പോവാൻ കുറേ കാര്യവായിട്ട് ഏ ചെറിയ ക്ക് പിന്നെ ബാഗും ഇതൊക്കെ ഉണ്ട് യൂണിഫോമ് ഒക്കെ ഉണ്ട് അപ്പോ പുസ്തകം നോട്ട് പുസ്തകം മാത്രം വാങ്ങി ച്ചാ മതി പിന്നെ പിന്നെ വല്ലിയവള് ഇനിയിപ്പോ പ്ലസ് വണ്ണുക്കല്ലേ പുതിയ സ്കൂൾക്കല്ലേ കിട്ടീട്ടൊക്കെ വേണ്ടേ അത്
ആഹ് ആഹ് പിന്നെ പരീ ഇതൊക്കെ ഉണ്ടായിനോ റിസൽട്ട് എങ്ങനെ ഉണ്ടായിനു
റിസൾട്ട് കുഴപ്പവില്ല അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്
ഉം ഉം പിന്നെന്താ ഇനി വൈകുന്നേരത്തിന് എന്താ ഹസ്ബന്റിന് നോമ്പുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ഉം എന്താ ഉണ്ടാക്കുക വൈകുന്നേരം
ഒക്കെ ഉണ്ടാക്കണം ദോശയൊക്കെ ഞാൻ പത്തിരിയൊക്കെ ഉണ്ടാക്കണോന്ന് കരുതി പിന്നെ ഇപ്പോ ഒരു ക്ഷീണം അപ്പൊ പിന്ന ഇന്ന് ദോശ മതി
ഉം ഉം
അവിടെ എങ്ങനെ നിങ്ങള് നോമ്പ് തൊറക്കുമ്പോ എന്താ കഴിക്കാ
ഞങ്ങ അന്ന് പറഞ്ഞ മാതിരി ചോറ് ആക്കാം ഇതാണ് ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കടി ഉണ്ടാക്കാന്ന് വെച്ച് ചോറ് തിന്നാന്ന് കരുതിയിട്ട്
ആ എനിക്ക് ഞാൻ സ്വന്തായിട്ട് സ്വന്തവായിട്ട് നോമ്പ് നോൽക്കണെ എന്നിട്ട് നോമ്പ് തുറക്കണ സമയത്ത് ചോറുണ്ണാൻ പോവേയില്ല
ആഹ് ഇഷ്ടൊന്നുവില്ല ചോറ് ക്ക് തിന്നുന്നത് ഇഷ്ടവൊന്നുവില്ല പക്ഷേ പണിയെടുക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ഇനി വൈകുന്നേരവൊക്കെ ആകുമ്പോ ഭയങ്കര ക്ഷീണവും റമദാനിലെ പറഞ്ഞാല് അതിങ്ങനെ ഞമ്മള് ആഹ് റമദാനില് പറഞ്ഞാല് ന നമ്മള് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച ദിവസം അതൊരു ഇതായി ഇതിപ്പോ പിന്നെ രാവിലെയും വെച്ചിണ്ടാക്കണം ഇനി വൈകുന്നേരം അതും ആലോചിക്കുമ്പോ ഒരു വ്യഥയാണ്
പറഞ്ഞാ അതൊരു മടുപ്പാണ്
ആഹ് എന്തൊരു അല്ലയോ പക്ഷെ രാവിലെ എത്ര എടുത്താലും ഇനി വൈകുന്നേരത്തെ അടക്കള പിരാന്ത് ആണ് ചായ ഒന്ന് ഇണ്ടാ ക്കുന്നല്ല ഇവിടെ രാ ഒന്നായിട്ട് ചോറൊക്കെ വക്കുവാ വൈകുന്നേരത്തേക്കൊക്കെ പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവൂല ഉം ഇനി പഴം പൊരിക്കണോന്ന് പറഞ്ഞിരുന്നു പിന്നെ വെള്ളം ഉണ്ടാക്കണം.
ആഹ്. ക് ഉപ്പല്യേ ഉമ്മ മാത്രൊള്ളൂ ഉപ്പല്യേ?
ആഹ് ഉപ്പ ണ്ട്.
ഉം. ഉപ്പാ ഉമ്മാക്കൊക്കെ ഇങ്ങനെ എല്ലാ ആരോഗ്യൊക്കെ ഉള്ളോലല്ലേ?
ആഹ് കൊയ്പ്പല്ല ആഹ് ഉപ്പ പ്രവാസിയാണ് കൊറച്ചു കാലായിട്ട് മക്കളൊക്കെ ജോലി
ഏഹ് ആഹ് ആഹ്.
കാലം പ്രവാസിയായിട്ട് പ്പ ആടേള്ണ്ട് പിന്നെ ണ്ട് ഈ വെ കുടിവെള്ളത്തിന്റെ വെള്ളണ്ടാവൊല്ലോ ലൈൻ വെള്ളം. വീടുകളിലൊക്കെ. കെണർന്നടിച്ചാൻ പോവും. ഇന്നാ അതിന്റെ മാസം മാസം അതിന്റെ ഒരി ങ്ങെട്ക്കാൻ പോവും. അങ്ങനെക്കെയ്റ്റ് പോവ്ണ്ട്. ഞങ്ങൾക്ക് വീട് പണി അത് വീട് വെച്ച്ക്ക്ണ് അതീക്ക് ഇഞ്ഞ് രണ്ടു മാർച്ചൊക്കെ കഴിഞ്ഞിട്ട് മാറണം. ഇൻശാള്ളാഹ്.
അഹ് അപ്പാ വെരേര്ക്കുലേ ഹസ്ബൻഡ്? എത്ര മാസ് എപ്പളാ കു വെരാ?
അവ്ടെ ആള്ണ്ടെങ്കി ആവുമ്പം വരും പിന്നെ. അവിട്ന്ന് എഹ് ചെലേപ്പന്നാ കൊറ്ച്ച് മുന്നേ എ ട്ട് മാസം ആദ്യം പോയപ്പോ എട്ടു മാസം പിന്നെ നാല് മാസം ഇപ്പൊ മൂന്ന് മാസയിട്ടൊള്ളുപ്പം പോയിട്ടെ ഒള്ളൂ. പയ്നഞ്ചീസം നിന്ന് പോയതാ. ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ട് വരാന്ന് പർഞ്. കേറെ കൊറ്ച്ചു കൂടി പണിണ്ട്. അവ്ടെ നിന്നാല്ലല്ലേ പണി നടക്കൊള്ളു. ഇവെട്ത്തെ പണി നടക്കൊള്ളൂ അപ്പൊ. എന്താ പെയിന്റടിക്കാണ്ട് പിന്നെ കോണി
പണിയൊക്കെ മുഴുവനായോ?
ഇല്ലേ പെയിന്റടിക്കാണ്ട്, കോണിക്ക് പിടിത്തം വെക്കാണ്ട്.
ആഹ്
ഇപ്പ ഏകദേശൊക്കെ കഴിഞ്ഞിട്ടാണ്ട് കയറാ കര്തീട്ട്. ഇവടെ പ്രത്യേച്ച് ബുദ്ധിമു ട്ടൊന്നു കാര്യങ്ങളൊന്നുല്ല. പിന്നെ
ഉം
എന്താ അല്ലെങ്കി വീടു പണി എ ആ അയിലിരുന്നാ പിന്നെ എടുക്കലൊക്കെ കണക്കാവും.
ആഹ്. റബീഉൽ അവ്വല് ല് പോകാ വിചാരിട്ടേക്കാര ല്ലേ?
ആഹ് ആഹ്. അപ്പൊ ഏകദേശൊക്കെ കഴിഞ്ഞിട്ട്. ഒരു റൂമില് കബോർഡിനട് പ് വെച്ചിട്ട്ണ്ട്. നമ്മള് സാധാരണ യൂസെയ്യ്ണെ. ഒരു റൂമിന് ഇല്ലാ ഇല്ല മേലെക്കൊന്നുല്ല അതൊക്കെഞ്ഞ് സാവധാനൊക്കെ വാണെങ്കി ഇട് ക്കാന്ന് കെര്തി.
അആഹ്
ഉം. അപ്പോ അതേമായിരി അട്ക്കളീലും ഉം കബോർഡിനൊക്കെ അടപ്പ് വെച്ചിട്ടില്ല ഒക്കെ ഹാളും ലിവിങ്ങും കൂടി സെപ്പറേറ്റെയ്യ്ണെ ഇത് ചെയ്യൂല്ലേ? അത് ചെയ്യാൻ ഇൻക്ക് ഭയങ്കര പൂ ഭയങ്ക ഭയ അത് ഭയങ്കര റെയ്റ്റാപ്പൊ പറയ്ണെ. നോക്കട്ടെ ശരിക്കും ഒറപ്പായിട്ടില്ല
ഇപ്പൊ ഒന്നായിട്ട് കെടക്കയ്ക്കാരല്ലേ?
എന്താണ്?
ഇപ്പൊ ഒന്നായിട്ട് കെട്ക്കയ്ക്കാരല്ലേ ഒറ്റടിക്ക് ഒറ്റതില്?
ആഹ് ഇപ്പങ്ങനെ ഹാളായിട്ട്ങ്ങനെ കട്ന്ന് അപ്പൊ അവ്ടെ പൊന്നിചിന്തി ചെയ്യുവല്ലോ അത് ശരി ഇൻക്ക് താല്പര്യം ഞാന് ഹസ്ബൻ്റിനോട് പറിയും വേറൊന്നും ഇന്നോട് ചോയിക്കണ്ട അത് മാത്രം ചെയ്താമതി അതിന് മാത്രം അഭിപ്രായം ഞാൻ പറയാർഞ്ഞോണ്ട്
ആഹ് അവ്ടെ എടുത്തന്നെ ഇങ്ങളെ തറവാട് വീടിന്റെ എട്
ആഹ് ആഹ് ആഹ് മോൾക്ക് കൊറ്ച്ച് മേലത്തെ ക്ക തൊടൂലെന്നേണ്. നോക്ക ഇവടെ മേലെ തൊടോ താഴെ തൊടോ രണ്ടും
ആഹ് ആഹ് ഉപ്പാന്റെ സ്ഥലം തന്നെ?
ആഹ് ഇപ്പ വാങ്ങിച്ച സ്ഥലാണ്.
ഉം
സ്ഥലം കൂടി വാങ്ങുമ്പോത്തിന് ഭയങ്കര ഒരുപാട്
ആഹ് കയ്യൂല ഞമ്മളെ പോലെ സാധാരണക്കാർക്കൊന്നും എത്തിയ കൂടൂല.
ഇല്ല ഇല്ല കല്യാണം കഴിഞ്ഞ ഒടനൊക്കെ വീട് പണിയൊക്കെ തൊടങ്ങണേന് മുന്നക്കെ ഗൾഫിലൊക്കെ പോയത. ഇബടെ വല്ല്യ സാലറിയൊന്നും ഇല്ല ഇന്നാലും നമ്മള് നാട്ടത്തെ പോലെയല്ല ഇബടെ ഒരു കൂടി ഇങ്ങനെ കിട്ടും മാസം, നാട്ടിലാവുമ്പോ നമുക്ക് എന്തേ ലും പരി ഫംഗ്ഷന്ണ്ടാവോല്ലോ? ഒരീസം പണിക്കോയ പിന്നെ ഫ്രൈഡേ വരും പിന്നെ കല്യാണംണ്ടാവും പിന്നെ ഒരീസം സൽക്കാരുണ്ടാവും അങ്ങനെക്കാവുമ്പം
ഹും ഹും
അപ്പൊ
പിന്നെ ഇപ്പളൊക്കെ എടു ത്തെങ്കി തന്നെ പെരപ്പണിയൊക്കെ തീരൊള്ളൂ കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ ആയാലേ പിന്നെ ഒല്ക്കും പഠിക്കാൻ ചെലവല്ലേ? പത്താം ക്ലാസൊക്കെ കഴിഞ്ഴിഞ്ഞാല്
ഉം മോന് എൽ എസ് എസ് എക്സാമൊക്കെ എഴുതിന്ന് പക്ഷെ പാസ്സായില്ല നാല്പത്തിമൂന്ന് അഞ്ചു മാർക്കിന്റെ ഒരു കൊറവായി
അതെ ഇന്റെ ജേഷ്ട്ടത്തിന്റെ മോള് എഴുതിയിട്ട് ഓൾക്ക് നാല്പത്തി എട്ടല്ലേ പാസ്സവാന് നാപ്പ ത്തേഴ് മാർക്കാണോലോ ഓൾക്.
അത് ഇഞ്ഞ് ഇത് കൊടുത്താ മതിയല്ലോ ചെൽപ്പോ ഭാഗ്യം
ന്നും പറയണ്ട്
ഉം ഒരാഴ്ച്ചന്റെ ഉള്ളില് കൊടുക്കണല്ലോ
ആഹ് ഓലെ സാറ് കൊടുക്കണംന്ന് പറയ്ണ്ട് പറഞ്ഞു.
ആഹ് അത് പിന്നെ കിട്ടുംന്ന് പറഞ്ന്നല്ലാതെ അത് എല്ലാരും അറിയുമ്പോ ഒരു ഇത് ന്നല്ലേ അല്ലാതെ സ്കോളർഷിപ്പിന്റെ ക്യാഷ് ഒന്നും ഇതുവരെ കിട്ടിയതൊന്നും ആരും പറഞ്ഞേട്ടിണില്ല.
അല്ല എന്റെ ജേഷ്ടത്തിന്റെ മൂത്ത കുട്ട്യാൾക്കൊക്കെ കിട്ടല്ണ്ട്
ഉം
ഒര് ഒരാളിപ്പൊ എൻ എം എം എസ് എൻ എം എം എസ് പാസ്സായി എൻ എം എം എസിന് നാൽപ്പത്തെട്ടായിരം രൂപേണ്ള്ളത് സ്കോളർഷിപ്പ് അയിന്റെ ഫസ്റ്റ് ഗഡുപ്പോ ഓന്റെ അക്കൗണ്ടിൽ കേറിപറഞ്ഞു
ഉം എത്ര ക്യാഷ ഫസ്
അത് മൂന്ന് തവണ ആയിട്ടാണ് കേറ തോന്ന ഈ നാല്പ്പത്തെട്ടായിരം രൂപ അയില് അപ്പൊ ഫസ്റ്റ് കേറിന്ന് പറഞ്ഞു അത് എത്രയാണ് ഞാൻ ചോദിച്ചിട്ടില്ല ഫസ്റ്റ് കേറിന്ന് ഓള് പറഞ്ഞിര്ന്ന്
ഉം ഉം ഇന്റെ മൂത്ത അവിടെ ഇന്റെ വീട്ടിലേ അവ്ടെ മൂത്താപ്പാന്റെ പേരക്കുട്ടിക്ക് കിട്ടി അതേ പോലെ എൻ എം എം എസ് കിട്ടിയ
ആഹ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടിയാവ അല്ലേ
അറീല എൽ എസ് എസ് ഒക്കെ പൊതുവേ ഭയങ്കര ടഫ് ആയിരുന്നു എന്നാലും പിന്നെ ഞാന് കട്ട് ഓഫ് മാർക്കൊക്കെ ഇണ്ടാവും കര്തിന് അപ്പൊ അതൊന്നുല്ല ഭാഗ്യം കൂടി വേണം അവന്റെ ക്ലാസ്സിൽ നല്ല പഠിക്കണ ഒരു കുട്ടി ഉണ്ടായിരുന്നുട്ടോ അവക്ക് കിട്ടില്ല അതുപോലെ നാ പ്പത്താർ മാറ്ക്കാണ് പറഞ്ഞു പത്തു കുട്ടിയൾക്ക് കിട്ടീക്കിക്ക്ണ്ട്ടോ പത്തു പ നൊന്ന് കുട്ടികള കിട്ടിക്ക്ണ് എ മൂന്ന് ക്ലാസ്
ആഹ് പിന്നെ കുട്ട്യാൾക്ക് അത്‌ ടെൻഷനെയ്ക്കാരെ
ആഹ്
ഉം
അത് അവർക്ക് പഠിക്കാനായി കൊറേ
ആഹ് ആഹ് അയിന്റെ പേരില് കൊറെ പഠിച്ചു വായിച്ചും പഠിക്കും ഒക്കെ ചെയ്യല്ലോലെ
എന്താ നാളെ ഫുഡ്‌ ഒക്കെ ഇണ്ടാക്ക്ണ്
നാളെ ചിക്കൻ കൊടുന്ന് വെച്ച്ക്ക്ണ് ചിക്കൻ ബിരിയാണി ആവും ഇനിക്ക് ബീഫ് ഇഷ്ടല്ല ബീഫു പറ്റൂല വയറ് വേദനേണ്
ആഹ്